ആ എന്താ സുഖല്ലേ
എടക്കെപോയി
ഏ ഞാനും മ്മാന്റെ അനിയത്തിന്റെ മോൻ വോയിസ് ഇട്ടിന് നാൻ നേത്തെ പറഞ്ഞില്ലായിന്ന
ആ അജ കയ്നി
ആ കേട്ട കൊണ്ടിരിക്ക
ഞാനേ അകത്ത് തുണി വിടിച്ചിടാ നേരതിയാണ്ടേ ക്കൊന്ന് കാറ്റൊണ്ട് ഉണങ്ങണ്ടേ വാഷിംഗ് മെഷീനിൽ ഉണിക്കിയാലും ആ
ആ
ഇത്ണ്ടാക്ക
അപ്പൊ ഓന്റെ വോയിസ് കേട്ടപ്പം സമാധാനം
ണ്ടോ ണ്ടയിരിക്കൂലേ
ആ പക്ഷെ ഓന്റെ ഹേ പെണ്ണുങ്ങളെ ഡെലിവറി ഇപ്പൊ കഴിഞ്ഞ ഈ മാസം അവന്റെ ഭാര്യനെ കൂട്ടിണ്ടോയത് ഈ മാസം കൊറച്ച് ചെലവ് കൂടുതലാന്ന അപ്പൊ ഓന്റെ ട്ത്ത് ള്ള പൈസക്ക് ഓരോ ചങ്ങായിമാര കൊടുത്തിട്ടക്കാണ് പെണ്ണുങ്ങളെ പ്രസവം അടുപ്പിച്ച് മതി അ ർഞ്കാണ്ടേ
ആ
അപ്പൊ ഓന് പറഞ്ഞ് ഞാന് അത് രണ്ട് മൂന്ന് ആൾക്കാരോട് ചോയിച്ച്ക്ക്ണ് എന്നിട്ട് ഓലെന്താ പറിണത് ക്കട്ടെ എന്നിട്ട് ഞാൻ തരാ ഓലോടെ ആഗസ്റ്റ്ല് മതിന്ന് കൊടുത്തതാണ് പറഞ് അപ്പൊ ചിലപ്പോ പെട്ടന്ന് ചോയ്ക്കുമ്പം ഉണ്ടാവ്ല്ലല്ലോ അപ്പൊ ഞാൻ ഓനോട് വോയിസ്‌ വീട്ടിനി ആരും അറിയരുത്ന്ന് അപ്പ ഇന്നോട് പറഞ് പറയരുത് പറഞ്ഞാലും അത് ഇന്റെ ഇമ്മീം അന്റെ ഇമ്മീം ഇന്റെ പെണ്ണുങ്ങളും കൂടി അറീല്ല ആ കാര്യത്തില് ഇജ് പേട്ച്ചണ്ട ഒരാള് പറ ണ്ടാന്ന് പറഞ്ഞാ പിന്നത് അവ്ടെ കഴിഞ്ഞു അത് ന്റെ പെണ്ണുങ്ങളായാലും ശരി ആയാലും ശരി ഓന് ആ പറ ഒരു പാവം കുട്ടിയാ കുഞ്ഞാമ്മ പറിണില് അപ്പറം ഇല്ലാത്ത ഒരു കുട്ടിയാ ഒക്ക മ്മാട് ചോയിച്ചോ ഒക്കമാട് പറയാ അങ്ങൻതോൽക്ക്‌ അപ്പൊ പിന്നെ ഓൻ പറയാ പറേണ്ടാന്ന് പറഞ്ഞ അത് അവിടെ കഴിഞ്ഞു പിന്നെ ഇനിപ്പം ഇത് കിട്ടിയാലും ഇല്ലെ ആ വർത്താനം കേക്കുമ്പോ മുക്കൊരു സമാധാനാണല്ലോ
അതെതെ
അപ്പൊ ഓന് ഇണ്ടോ നോക്കട്ടെ ഓലെ റിപ്ലൈ കിട്ടട്ടെ രണ്ട് മൂന്ന് ആൾക്കാര് കേട്ട്ണ് റിപ്ലൈ കിട്ടട്ടെ അത്പ്പോ കൊർച്ച് ലോങ് ലീവ് ആയാലും കൊഴപ്പല്ല പത്ത് പത്തല്ലേ അത് കൊഴപ്പല്ല ഓളെ പ്രസവ അട്പ്പിച്ചൊന്നും മാണ്ട അതൊന്നും വിശയല്ല ഞാൻ ഇല്ലാന്നുണ്ടെങ്കി അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ തരാം
ഓനെന്താ പണി
കുട്ടിക്ക് ഒരു ഹേ ഓൻ ഗൾഫിലാ ദുബായില് എന്തോ അക്കൗണ്ടന്റ് അങ്ങനത്തെ എന്തോ പ എബ്രോട് ആഹാ ഇനി ഓന് ഇവിടെ എന്തോ റെസിപ്പി ചോയ്ക്കണോന്ന് പറനിന്ന് ഇപ്പൊ ഫൈഡ്രെയ്സ് ഉണ്ടാക്ക്‌ണേ
എന്റെ റെസിപ്പി ഞാനങ്ങനെ ഫു ഓഹ് സ്ക്കൂ കുക്കിംങ് അറിയണ ഒരാളൊന്നല്ല പിന്നെ ഞാന് കുക്കിങ് അറിണേ ആളൊന്നുല്ല ഞാന് ഞാനാ യൂട്യൂബില് ഓടമ്പടി ക്കെ നോക്കി ണ്ടാക്കും.
യൂട്യൂബ് നോക്ക്യ ഭ്രാന്ദ് ഉടി കുലേ. ഓരോര്ത്തരും ഓരോ മാതിരയ്ക്കാരം.
ആഹ് അതെ
ഞാനാ സാധനം ണ്ടാക്കലേ അല്ല. ഫെയ്ടേസ ലെ
അൻക്കറീലാ? ഫൈടേസെൾപ്പാടീ ഫൈഡ്രേസ് ഞാനൊരേഷ്
ആ അത് ഫൈഡ്രേ ഫൈടേസും ചില്ലി ചിക്കനും നല്ല രസാണ്. പക്ഷെ എന്താ ച്ചാ ഇവടെ മൂ പർക്ക് ഫൈഡ്റൈസ് പറ്റൂല.
ഏഹ് ഇൻക് വെടെ എല്ലാർക്കുഷ്ട്ടാ. ഇൻക്കുഷ്ട്ടാ അതോ ത് പിന്നെ പെരുന്നാളൊക്കെ വന്നാല അതാണ്ടാക്ക. എല്ലെലും ഉണ്ടാ കൊതല്ല പെട്ടെന്ന് അനെ ഇപ്പഈ രണ്ട് മൂ ഏ ഷോപ് തൊട്ങ്ങേന്റെഷം രണ്ട് മൂന്ന് പ്രാവ്ഷ് ഏൻട്ട് രണ്ട് മൂന്ന് പെരുന്നാൾ വന്ന് ട്ടോ രണ്ട് ചെറിയര്ന്നാ ഒരു വെൽ ചെറിയര്ന്നാളു ഒരു വല്യര്ന്നാളു അയിന്റെ മുന്നേ പെരുന്നാളൂട് നിന്നു അന്നൊക്ക ഓർഡർ ചെയ്ത്ക്കാ
ആഹ് നട്ക്കൂലല്ലോ ങ്ങള് നേരം ആഹ് നേരം മോന്ത്യ ഉ താഓള അടച്ച്
മൂന്ന് മണിക്കാണ് കഴിഞ ചെറിയര്ന്നാക്ന്നീഞെ. പന്ത്രണ്ട് മണിക്കാണ് വലിയര്ന്നാക്കന്നത്. പിന്നെ ഓലും കൂടി ള്ളോണ്ട്ട്ടോ സഹകരിക്ക്ണോണ്ടീസ്
അയിനയ് ന് ചെറിയര്ന്നാക്കത്താ തെര്ക്ണ്ടാവ് ലല്ലോ വല്ലന്നക്കെ
ഇല്ല ഇല്ലല്ല
ഉഹ
അത്രക്കല്ല വിഷുവിന്
വിശ് ക ഇന്നും അല്ലമ്മ ആാലും പിന്നെ ഇനി പെരുന്നാളായാലും നമക്ക് കുറച്ച് ആർപാട തോന്നും
ആതരിയ
ഇനി ഇപ്പ ഡ്രസ്സ് ആായാലും നമ്മള് കല്യാണം ഓലൊക്കെ ഒരു സിമ്പിൾ ഡ്രസ്സണ് നമ്മള് പെരുന്നക്കായാലും നല്ല ഹെവി എടുക്കുള്ളൂ ഞമ്മ അപ്പ എടുക്കൂല വാങ്ങൻ എടുക്കും ഉായിട്ട് നമ്മള അപ്പളേ എടുക്കുവുള്ളൂ അപ്പൊ അങ്ങനെ എടുക്കുവന്ന് ഈ കല്യാണങ്ങൊക്കെല്ല എടുപ്പള്ളൂ
ഓട് പറയന്ന ശരിയ ചിലപ്പോ കൊല്ലത്തിലൊർക്കൊക്കെ കിട്ടാൻ തണുന്നുണ്ടെങ്കി ആപ്പ
കിട്ടാനല്ലേ അല്ല ക
അല്ലാും ചന്ന് ഒരു ഒരു ശുദ്ിട്ട് ഡാമേജ് ഡാമേജ് ബിസ്
ആഹ
അത്തി കിട്ടിയോ ിക്കോട്ട്ന്നല
ആഹ് ഒരുല് റീഫണ്ട് തന്നു പിന്നെ കൈിഞ്ഞേരം പിന്നെ ഞാൻ പോയി എടുത്തു എന്റെ അ്മാക്ക് സാരി എടുക്കാൻ പോയിന് അപ്പ അവിടെ പോണ്ട് എടുത്ത് ഞാനൊരു കേട്ടോ ഞാൻ നിോട് പറഞ്ഞില്ലേ മറ്റേറാണി പിങ്ക്ടുുന്ന്
ആഹ
അത ഞാൻ ആലോചിക്കണം അത് പ്പാക്കാൻ കൊടുത്തീന ആ േപ്പാക്കിയണല്ലേ ഷേപ്പാക്കീണത് മുകളൾന്നാ ഞാൻ ആക്കിയ നിങ്ങള അടുത്തക്ക് വരന്ന സമയം ഇല്ലാത്തോണ്ട്
ഉ
അതൊക്കെയാ നിങ്ങള് ആ പെണ്ണേ ഇന്റെ രണ്ട് ടോപ്പ് ഷറ്റ് പാക്ക മുന്നൂറ്പ്യ
ഇവടെ മൊകൾല് അടിക്കണ്ട്.
ഇത് കൊടുത്തീല്ലവടെ?
ആ ആ എനിക്ക് ങ്ങള അടുത്തേക്കന്ന് വരാനും സമയല്ല. പെരുന്നാളൊക്കപ്പാടായിട്ടേ. ഒന്നൂല്ല രൻ ഏഹ് അന്റേത് അങ്ങേ അങ്ങനെ നാന്നൂറല്ലേ? മുന്നൂറ്. മുന്നൂറാ? ആ
നൂറ്റിഅമ്പത് ഉറ്പ്യയാ
അല്ല ആ രണ്ട് ര മൂന്ന് ഉ മൂന്നെണ്ണം ഷെയ്പ്പാക്കാന് നു ‌ നൂറുപ്യ
ആ എ
പക്ഷേ ഇന്നാ ത് വേറേണ് ഞമ്മടെ ന നൈറ്റി ഷേപ്പാക്കണ പണിം കൂടില്ലല്ലോ ടോപ്പ് രണ്ട് സൈ ഡ് മാത്രം. അപ്പ ഞാൻ ചോദിച്ചു ങ്ങള് ഫുള്ള് മേലടിച്ചുണോയ്ക്ക ങ്ങനെ ആ പൈസ കേ കേട്ടിട് ട്ട് അപ്പ ആ അട് ച്ചൂണ് പറഞ്ഞപ്പോ
എന്നട്ട അടിച്ചിനിയോ?
രണ്ട് ടോപ്പ് മൂന്ന് ടോപ്പ് അതന്നെ ഞാൻ ആക്കലും ആയും പിന്നെ ഓ പ്പണില്ലാത്ത സൈസ് ടോപ്പില്ലേ? അത് മേണം അയിന് മുന്നൂറ് രൂ
ഉം ആ കൊള്ളാ നല്ല പൈസണ്ടാക്കുംല്ലോ
പെരുമക്കള് നോക്കുംന്ന് അറയാം. അപ്പോ പിന്നെ ഓല് ഓല്ടെ ഇഷ്ടം.
ആഹ് അതാണ് ഞാനൊക്കെ ഷൈപ്പാക്കണെനു വെറും അയ്മ്പത് റുപ്പിയെ വാങ്ങുള്ളൂ
അതെന്നെ അയ് അമ്പത് രൂപ എന്നാല് അത് നൈറ്റിക്കല്ലേ അയ്മ്പത് നൈറ്റി എന്നാല് ഒന്നാ ആയിട്ട് അടിക്കണ്ടെ ഒരു ഇത് അങ്ങനെ കൂടി അടിക്കാല്ലല്ലോ
അല്ലാത്തെന് ഞാനു നൂറ് രൂപ ചെലപ്പിനൊക്കെ നൂറ് വാങ്ങും ഞാൻ എന്നാലും ആ ആൾക്കാരനുസരി ഞാൻ വാങ്ങൂട്ടോ കുറച്ചൊക്കെ എന്നിട്ടന്നെ കട ഒരു പറയുന്നു ഇതിനു അത്ര വാങ്ങണ്ട ഷോപ്പ്
ഞാൻ തന്നിട്ട്ന്നല്ലല്ലോ ഷേപ്പാക്കിനൊന്നും ഞാനടെ എന്റെ ഷോപ്പിന്റെ മാതിരി വരിക ഷേ പോര്ക പൈസ ത
ആഹ് അങ്ങത്തെ അതൊന്നും വിഷയല്ല ചോദി നടക്കാറില്ലേ
പൈസ തരെ
നോക്കിയാ മഞ്ചു ഇങ്ങനെ വിളിക്കണുണ്ട്
ഒക്കെ ഞാന് ചെയ്യണതാ
ആഹ്
ഇനിയിപ്പൊ ഓട്ടോ വിളിച്ചു വരും
ആ വരും അത് ഓലെ നാത്തൂന് എന്തോ വേണം എന്നൊക്കെ പറഞ്ഞു നാത്തൂവിന് എന്തോ വേണംന്നൊക്കെ പറഞ്ഞു
ഏഹ് ടൊ ടോപ്പ്ക്ക് വരുവോ
എന്താ ഇല്ല ഉ ആഹ് അമ്മൂല്ലേ ഇന്നാള് കല്യാണം കഴിഞ്ഞ അതറിയില്ല
ഹി ഹി
അത് വിളിച്ച ഫോണ് വിളിച്ച എടുക്കാ ഞാൻ പോവേണ്ടി വരും ഓ
ഉം
ഇല്ല ഉണ്ടായിട്ടല്ല അതാ ഇവിടെ സമാധാനതോടെ കൂടെ ഇവിടെ
ആളൊരു പാവാണല്ലേ ഒരു പ്രത്യേക തരം ടൈ
മനസ്സിലൊന്നുല്ല പറ്റ പാവാണ്. എൻ പൊർദ്യടോണ്ട് വര്ന്നേയ്കാരേ
ഓളെന്തിനാ വിളിച്ചെന്ന് വിളിച്ചോക്കിന്നാല്.
ഉം ന്നായ്ക്കോട്ടെ ആൻ വിൾച്ചോട്ടെട്ടോ?
ആഹ് ആയ്ക്കോട്ടെ. എൻ